ഹലോ
ആ കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്ക്ണില്ലേ കേൾക്ക്ണില്ലേ
ൾക്കുന്നുണ്ട് പറഞ്ഞോ
ആ എന്തൊക്കണ്ട് വിശേഷം
വിശേഷം ഒന്നില്ല സുഖമായിറ്റിരിക്കുന്നു അവിടെ എന്താണ്ട് വിശേഷം?
എവിടെ സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നല്ല മഴ ഇണ്ടായിരുന്നു ഇന്ന്
കുറേ ദിവസായിട്ട് മഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ന് നല്ല മഴ ആയിരുന്നു.
ആഹാ ഇവിടെ ഇന്നലെല്ലെ രാത്രി തൊട്ടാ മഴ
ആ അതെ അതെ ഇന്നലെ രാത്രി തൊട്ട് മഴയുണ്ട്
അതും പാലും നല്ല വെയിലല്ലായിരുന്നോ
ആ ഇന്നല പകലൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നലും മിനാന്നൊക്കെ നല്ല വെയില ആായിരുന്നു ആ ന്ന് രാവിലെ തൊട്ടപ്പ ഒന്ന് മഴ തോർന്ന
ആ അതെ ആ ഇവിട മഴയ ഉണ്ട് കേട്ടോ
അതെ
മഴയുണ്ട് ഇവിടെ തോർന്നിട്ടില്ല
ോരോ പോലെല്ലേ
അതെ എവിടെ സ്ഥലം
ഞങ്ങള് പാലക്കാട്
ആഹ് ഇത് പത്തനംതിട്ട
പിന്നെ വേറെന്തൊക്കെ
വേറെൊന്ന ഇല്ല എന്തോ ആ ഭക്ഷണം കഴിഞ്ഞു
അതെ അതെ ഒച്ചക്ക് രാത്രിക്കൊക്കെ ഒന്നച്ച് വെക്കുവോ
എല്ലാം കൂടി മഴയല്ലേ മഴ മുടിച്ച് ഒന്നിച്ചങ്ങ് വെക്കും എല്ലാം പിന്നെ വഴിട്ട് പിന്നെ ബുദ്ധിമുട്ടല്ലേ കറണ്ട് കാണത്തില്ലെന്ന ചില സമയത്ത് കറണ്ട് ഇല്ല ആ മഴയാകുമ്പോൾ കറണ്ടില്ല കാറ്റും മഴയാണ് ഇപ്പ നമ്മുടെ ഇവിടെ അന്നേരം പിന്നെ കരണ്ട് ഇല്ല അങ്ങോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുവാ എന്ന പിള്ളേർക്ക് ഇനി നാളെ സ്കു സ്കൂളിൽ പോണമെങ്കിൽ ഇനും നാളെത്തന്നുള്ളതല്ല ഇപ്പം അരിഞ്ഞഞ് പറ
വയ്ക്കണ ല്ലേ ഹലോ ആ ആ കേക്കണില്ലേ ക്ലിയർ കുറവുള്ള പോലെ ഇണ്ടല്ലോ
ആ അത നെറ്റവും സ്ലോ ആന്ന
ആ അതെ
മഴയല്ല മഴയതോണ്ട് നെറ്റ് സ്ലോ യാ ആഹ് അതെ ഭയങ്കര ബുദ്ധിമുട്ടാ യിപ്പം
ആഹ് തെന്തൊക്കെയാ മക്ക് ന്നപ്പോ ഒ ഒരു അവധി ഉണ്ടല്ലോല്ലേ ഇന്നലെ ക്ലാസ് ഇണ്ടായിരുന്നല്ലേല്ലേ മിനിയാന്ന് അവധിക്ക് ആ അവധ യാണല്ലോ
ആ എന്നാെ നാളും പോണം
ആ ഹ് നേരത്തെ പോവ സ്കൂളില് നേരത്തെ
ആ ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേ തന്നെ കൊണ്ട വിടണം
ആ കൊണ്ടു വിട്യ യ്യ ബസ്സ്
ഇല്ല ബസ്സിനല്ല നമ്മള് കൊണ്ട വിടയും കൊണ്ടുവരിയും കൂടെ
ആ ശരി ആ ആ
അങ്ങേരം രാവിലെ മുപ്പതര ആവുമ്പോഴത്തേനും കൊണ്ടു വിടു ആ അത്രയും നേരത്തം പോണ്ട ഒമ്പതര ആകുമ്പഴേ ഒമ്പത ഏഴ എഴുമ്പോഴത്തന്നെ ഇവിടുന്ന് പോകണം
ആ ആ ആ
എത്ര മക്കള ണ്ട്
മൂന്നാള്
ആഹ് മൂന്നു പെണ്ണ് പിള്ളോരാ
അല്ല രണ്ടു പെണ്ണൂ രാണ്
ആ ആ ഹ്
അവിടെ എത്ര ആളാ
ഇവിടെ രണ്ടു പേര് ഒരു പെണ്ണും ഒരാണു
ആ ആ മോൾ എത്രല്ല പഠിക്കണ
മോൾ ഏഴ് മോൻ അഞ്ച്
ഉം
ഏറെന്തൊക്കെയാ വിശേഷം വൈകിട്ട് ഉച്ചക്ക് തന്നെ രാത്രി പ്ര പ്രത്യേകിച്ച ഒന്നും ഉണ്ടാക്കൊന്നുംല്ല അ അവിടെ എങ്ങനെ കിട്ട എന്തേലും ഉണ്ടാക്കോ ചപ്പാത്തിയ ഒക്കെയാണോ
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആടക്ക ഒരു കോ തോന്നു അത് കട്ട ആയത് അതാ നോ
ആഹ് ശരി ആഹ ആഹ വൈകിട്ട് ചപ്പാത്തി വേണ്ടി വരുവോ
ഇല്ല ഇല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ രാവിലെ വെക്കുന്ന ഉച്ചയ്ക്കത്തെ ചോറായിട്ട് കഴിക്കുന്നത്
അതെ അതെ എന്തോലും ചായക്ക എന്തേലുമൊക്കെ ഇണ്ടാക്കോ
ഇപ്പൊ മക്കള് പറഞ്ഞോണ്ടിരിക്ക എന്തേലും ഉണ്ടാക്കി തരാ എന്തേലും ഉണ്ട
ആഹ് ഇന്ന ഒഴിവുള്ള ദിവസം ഈ മഴയാവുമ്പോ ഒരു വിഷപ്പ് കൂടുതലാണ്
അതെ പിള്ളോരല്ലേ പിള്ളേർ നമുക്ക് വെറുതെ വരുത്താനും നോക്കത്തില്ല മഴയയണ്ട
എവിടെങ്ങ ച ഒക്ക ഒക്കെണ്ടോ ചക്കിമാങ്ങൊക്കെ ഉള്ളോ
നീയ ഇഷ്ടംപ പോലെുണ്ട് ചക്കുണ്ട് മാങ്ങായ ഉണ്ട് റംമ്പുത്താന ഉണ്ട് ഇഷ്ടം പോലെ
അഏ ശരി ഫ്രൂട്സിന്റെ തൈകളൊക്കെ ഉണ്ടാക്കണ്ടാവൂല്ലേ
ആ ഉണ്ട് ഇഷ്ടം പോലണ്ട്
ആഹ ശരി
ഞ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്ക നമ്മു അത് അച്ചാറ്ണോന്ന് പറഞ്ഞോണ്ടിരിക്കറ പുത്താനെ
റംബട്ടാന അച്ചാാരടുവോ
മ്പുത്താൻ അച്ചാർ ഇടും നമ്മൾ മാങ്ങാ അച്ചാർ ഇടുന്നലെ റമ്പുത്താൻ അച്ചാർ ഇടും
ആ അതെങ്ങനെ സുർക്ക കൊഴിക്കോ
ആ അത് വേവിക്കത്തില്ല എറെ കുരു കളയാതെ ഏ നമ്മള് മാങ്ങാ ഇടുന്ന പോലെ തന്നെ അങ്ങ് ഇട്ടാ മതി
അപ്പ അയിന്റെ അകത്തക്ക കുരു കുരു കളയൂല്ലേ
ഇല്ല ഇല്ല കുറ കളാത്തില്ല കുറ കളാതായിുന്ന
ആഹ് ശരി അപ്പൊ കാക്ക ഇപ്പതൊന്നും വര
ഇല്ല ഇല്ല കൈ ഇല്ല ഇല്ല കൈബൊന്നും ഇല്ല ന മാ മധുരം അല്ലേ നഞമ്മള് സാധാരണ തിന്നുന്ന പോലുള്ള മധുരം വരത്തില്ലേ
ആഹ് ആഹ ആഹ അച്ചാറി ഇട്ടാലും മധുരവുംല്ലേ
ത്താലും അത പിള്ളേർക്ക് പൊതിക്കാത്ത വെച്ച കൊടുത്താലും നല്ല രുചിയായിരിക്കും
ആ ആ ആ് ഇരിക്കുവോ കേടു വരാതെ കുറച്ചൊക്കെ
ഇരിക്കും നല്ലോണം ഇരിക്കുവല്ലോ അഴുക്ക ആകത്തില്ലല്ലോ മാങ്ങാ പടന്ന നമ്മള് അഴുക്കായി പെട്ടന്ന് എണ്തൊക്കെ ചേർത്ത് മഴ കാത്തില്ല ഇഏതാ അങ്ങനെ ആഴക്കാകത്തൊന്നുംല്ല നല്ല വസാണ്
അതെ ഞങ്ങടെ ഒന്ന് അച്ചാർട്ട് നോക്കിട്ടില്ലേ ഇതുവരെ
അന്ന ത
പിന്നെ അതിന് മാത്രംല്ലേ അതാണ് സംഭവം നമുക്ക് കഴിക്കാൻ തന്നെ കിട്ടണില്ലേ പിന്നെ ചാറടാം കിട്ട് ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടന്ന് അറിയില്ല
അതെ അ ഇപ്പൊ കൊടുത്താലും നല്ലോണം നല്ലോണ്ണം കാശ് കിട്ടും കേട്ടോ
ആ ഇപ്പൊ പൊതുവെ കുറഞ്ഞിക്കുന്ന ആദ്യത്തെ പോലെന്ന നിങ്ങള് കൊ കൊടുക്കുവോ
ഞങ്ങള് കൊടുക്കത്തില്ല ഞങ്ങളെ കൊണ്ടൊന്ന് തിന്നു
ആ ആ ഒരുപാട് തൈകൾണ്ടാ
കൊറേണ്ട് എന്നല്ല നമ്മള് കൊണ്ടുവന്ന് തിന്നു നമ്മള് അങ്ങനെ വെക്കത്തൊന്നല്ല
ഏ ഉപ്പിലിട്ടക്കാൻ പറ്റും ഇതേപോലെ മാങ്ങക്ക് ഉപ്പിലിടണ പോലെ
ഏ അത് ഇട്ടിട്ടില്ല മാങ്ങ ഉപ്പിൽ ഇടുന്ന പോലെ ഇട്ടിട്ടില്ല
ഏ ഏ ചെലപ്പം അങ്ങനെ വിളിച്ചാ ടേസ്റ്റ് ഉണ്ടാവും
ആഹ് ആ
പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടേ അങ്ങനെ ഉപ്പിലിട്ട സുർക്ക കുഴച്ച് വെച്ചാ ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവും
നല്ല ആയിരിക്കു അല്ലേ
ഒന്ന് നോക്കിയോക്കി. എങ്ങനെണ്ട് നിങ്ങക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ എ എങ്ങനിം പരീക്ഷിച്ച് നോക്കാ ലോ
ആ തെ
ആഹ്
ഉം അ ചായുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ഇല്ല ഇപ്പൊ ചോറ് ന്നല് ഇപ്പ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പ അയിനായിട്ടില്ലല്ലൊ സമയം അയിനാ ട്ടില്ലല്ലോ
ആന്ന്
ഉച്ചക്ക് കിടക്കൊന്നുല്ലേ ഉറങ്ങൊന്നുല്ലേ
ഉറങ്ങാൻ വന്നതാ ഉറക്കം പോയി
അതെ
ഉച്ചക്കുന്നു
അപ്പ ഇങ്ങെ നേരത്തെ ഭക്ഷണം കഴിക്കോ? ചോറിനെല്ലം നേരത്തെ കഴിക്കോ
പള്ളീ പോയിട്ട് വന്നതേ ഒള്ളായിരുന്നെ. പന്ത്രണ്ട് മണി ആയപ്പളാ വ ന്നെ. ഒരു മണി ആയപ്പളാ ഭക്ഷണം ക. പന്ത്രണ് വന്നപ്പം കഴിച്ചു രാവിലെ ചെല ദിവസം പ്പന്ന് കഴിക്കാതാ പോന്നത്.
ആഹ ശരി
പള്ളിന്ന് പോയിട്ട് വന്നിട്ടേ കഴിക്കത്തൊള്ളൂ ന്നിട്ട് അത് കഴിഞ്ഞപ്പോപ്പം പിള്ളേർക്കും മഴയല്ലേ അങ്ങനെ മനസ്സൊക്കെ ഞാൻപഞ്ഞു ഇച്ചിരിയൂടെ കഴിയട്ടെന്നും പറഞ്ഞോണ്ട ഞാനൊന്ന് ഉറങ്ങീട്ട് വരട്ടെന്നൂ
റ്റ് പള്ളിയി പൂവണ്ടാവുംല്ലേ
ആഹ ഞായറാഴ്ച രാല പള്ളി പോണം.
വീട്ടില് പണിയൊക്കെ ഒരുക്കിച്ചിട്ട് പോവണ്ടാവും
രാവിലെ എണ്ണക്കും നാലര ആവുമ്പോ നാലാമുക്കാൽ കഴിയുമ്പോൾ എണ്ണക്കും.
ആ ചായ ഉച്ചക്കത്തെ ഭക്ഷണം ഒക്കെ അയിന്റെഷേ പോവുള്ളു
ആഹ എല്ലാം കഴിഞ്ഞിട്ടേ പോത്തുള്ളു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടേ പോകത്തൊ ള്ളൂ. അല്ലേ പിന്നെ വന്നിട്ട് ചെയ്യാം
ആഹ അല്ലെങ്കിൽ എവിടെ പോണേന്റെ മുന്നേും ചെയ്യണം വന്നേന്റെ ശേഷം ഒക്കെ ഒരു മടിയാ പിന്നെ എവിടെങ്കിലും ഒന്ന് കെടന്നാ മതിന്നോ ഭയങ്കര ക്ഷീണാ ആ പിന്നെ എവിടെങ്കിലും ഒന്ന് കടന്ന അ മതി ന്നുള്ള നലക്കാവും വരാ
അതെ, അതുകൊണ്ട് ഞാൻ എല്ലാം പണിയും രാവിലെ തീർത്തിട്ടെ എവിടേലും പോവത്തൊള്ളൂ.
ആ ആഹ് ആ്
അല്ലാ പിന്നെ പോത്തു ഇല്ല ഞാനോർത്തീന്നു പള്ളിയിലും പോക്ക് അടക്കത്തില്ല ഭയങ്കര മഴയാരുന്നു ക്കാല് തൊട്ട് ഏ ഒരു എട്ട് മണി വരെ നല്ല മഴയായിരു
അ ആ അപ്പ എ എ എപ്പഴാ പോവാ എ ഏഴ് മണിക്കൊക്കെ പോവോ?
ഒമ്പത് മണി ആവുമ്പോ ഇവിടന്ന് പോവും.
ആ ആ ആ
അന്നേരത്തെന്നെ അതായാലും, നല്ലൊരു വെയ്ൽ വന്നായിരുന്നു രാവിലെ. ആ വെയ്ൽ കണ്ടപ്പോ പിന്നെ അങ്ങ് പോയി. തിരിച്ചു വന്നപ്പോ മഴയും പെയ്തു.
ആഹ ആഹ് വേറെന്തൊക്കെ? ഏ എങ്ങനെ പോവാ വണ്ടി യ്യ് പോവ്ണ്ടാവുംല്ലേ, ഡ്രൈവ് ചെയ്യോ?
ഇല്ല ഇല്ല, നടന്നാപോവുന്ന്.
ആഹ് ആഹ
നടന്ന് ഞങ്ങളും മ്മ്, പിള്ളാരും, ഞാനും കൂടെ നടന്നു പോകവും. ഹസ്ബൻഡ വന്നാ വയിക്കന വരു മഴയത്ത് എല്ലാർകും കൂടെ പോവാനോക്കത്തില്ലല്ലോ.
ആ സ്കൂട്ടി ഒക്കെ ഓടിക്കോ?
ഇല്ല ഇല്ല ഇല്ല, സ്കൂട്ടി പഠിക്കണന്ന് ആഗ്രഹം ഉണ്ടെടാ. പഠിച്ചിട്ടേണം ഒരെണ്ണം മേടിക്കണോന്ന് ആഗ്രഹംഉണ്ട്. എന്നിട്ട് പഠിക്കരുതി. ഒന്ന് പഠിച്ച് നോക്കണം.
ഇ ആ ആ നല്ലതാണ്. നമുക്ക്, എനിക്കും അറിയില്ലട്ടാ. പഠിക്കണ നല്ലതാണ് എന്നാൽ പിന്നെ നമുക്ക് ഒക്കെ അത്യാവശം എവിടെങ്കിലൊക്കൊന്ന് പോണെങ്കി
അതെ ബുദ്ധിമുട്ടാ, ഞങ്ങടെ ഇവിടങ്ങളിൽ എനിക്ക് മാത്രേ ഉള്ളൂ വണ്ടി ഇല്ലാത്തെ ബാക്കിയെല്ലാം വണ്ടി
മക്കളും ജി ഓടിക്കൂലേ
ഇല്ല അവര് മ്കുഞ്ഞല്ലേ അവര് ഇത് ഇതുവരെ പഠിച്ചിട്ടില്ല അവര് സൈക്കിള് പഠിക്കുന്നതേ ഉള്ളൂ അവരെന്നോടവിടന്ന് സൈക്കിള് ചവിട്ടാനാ പറയുന്നേ
അവർക്കൊക്കെയ നമ്മളക്കാളും വേഗം പടിയും.
അതെ നമ്മക്കൊക്കത്തില്ല.
മോന് മോന് മൂത്തതല്ലേ
മോന് എളേതാ
ഇളയത് ല്ലെ മോള മൂത്തത് ല്ലേ
മൂത്ത പിന്നെ. ആ രണ്ടു പേരും ഒരു സ്കൂളിലാ മൂന്നര ആവുമ്പോം വിടും ഒമ്പതര ആവുമ്പോ ഇവിടുന്നു പോണം
മൂന്നരക്ക്. ഇത്ര നേരത്തെ വിടുവോ
മൂന്നര ആമ്പഴ്ത്തേന് വിടും
ആ ആ ആ
ഇപ്പ മഴയൊക്കെ ആയോണ്ട് അവരെ നേരത്തെ കൂടെ വിടും
ആഹ് ഹാ. മഴ ആകുമ്പോ നേരത്തെ വിട്ണ്ടാവും ല്ലേ
ആ മഴയാകുമ്പത്തേനും നേരത്തെ വിടണം. അല്ലെ പിന്നെ ബുദ്ധിമുട്ടല്ലേ. നടന്നു പോയി കൊണ്ടരാനൊക്കെ അന്നേരം പിന്നെ അവരങ്ങ് മഴയാവ്മ്പഴാ
ആ ആ ഹാ ഞാന് വിളിക്കട്ടൊ മോള് വിളിക്ണ്ടേ
ന്നാ
ആഹ് ഞാൻ വിളിക്കെ
ആഹ് ഓക്കെ ഓക്കെ ശരി